ഹലോ കേൾക്ക്ന്നില്ലേ
ഹലോ ആഹ് ആഹ് ഇപ്പൊ കേക്ക്ണ്ട് എന്തൊക്കെ വർത്താനം എന്താ നല്ല വർത്താനം ഏഹ് നല്ല മയാണി എന്തങ്ങളെ സൗണ്ടിന് വ്യത്യാസണ്ടോ
എന്താ എന്താ അറിയില്ല ഉച്ചക്ക് ശേഷം വെയിലുണ്ടായിരുന്നു കുറച്ച് സമയല്ലേ പിന്നെ ങ്ങട് പെയ്തു ശരിക്കും നല്ല മഴ
ആഹ് അത് അങ്ങനെ തന്നെ ഇവടിയൊക്കെ അങ്ങൻ തന്നെയേനി ഞാൻ ഡ്രസ്സോളൊക്കെ വെയിലത്ത് ട്ട് ഇങ്ങട്ടെന്നെ അടുത്തക്കേണ്ടിയന്ന് വെറ്തെ ഒരു പണിന്നല്ലാതെപ്പ എന്തണ്ടായത്
അതേ ഒരു പണി അത് നമ്മെ ടൈം കളയാനായിട്ട്
ആഹ് അതന്നെ ഈ മഴക്കാലത്ത് പിന്നെ എന്താറയൊ വെയില് എങ്ങനെ കാണുമ്പോ ഇടാൻ തോണും ചെയ ഇങ്ങനെ എങ്ങനെയാലും ആ വെയില് ക തട്ടിയോണങ്ങനെ അത് കിട്ടൂലല്ലോ
അതെ
ഒരു വാസനയണല്ലോ അഡ്രസ്സ്
അതെ കുട്ടികളെ ഡ്രസ്സ് ആണെങ്കിൽ പിന്നെ തീരെ ഒണങ്ങൂല്ല
ആഹ് ഈ യൂണിഫോം ഒക്കെയാണ് ഒണങ്ങി
തീരെ ഉണങ്ങില്ല രണ്ടു കൂട്ടുണ്ടെങ്കി അഹ് നന്നായി കുടുങ്ങി മൂന്ന് കൂട്ടെങ്കിലും വേണം
ഉം അതന്നെ മൂന്ന് കൂട്ടം വാണെ ഞാന് ചെറിയ കുട്ടിന്റെ മിടി ഒക്കെ ചെൽപ്പൊ ചളിയായി ട്ട് ഇല്ലങ്കി അത് തന്നെ ഇട്ടോട്ക്കലാ എല്ലാതൊണങ്ങണ്ടെപ്പൊത്
ആ് ആഹ് ഇന്റെ വല്യ മോനങ്ങനെ ഇടു ഇപ്പൊ സ്കൂള് മാറിയതോണ്ട് രണ്ടൂട്ടേ എടുത്തിട്ടുള്ളൂ ഇപ്പ കഴിഞ്ഞ വർഷ ത്തെണെങ്കി രണ്ട് മൂന്ന് കൂട്ടുണ്ട് ഇപ്രാവിശ്യം രണ്ട് കൂട്ടം എടുത്തു അതിനാലെ കുടുങ്ങി എന്നും ചളിയാക്കി വരല്ലേ തിരുമാതെ എങ്ങനെ ഇര്ക്ക
ഉം ഓള് യു കെ ജിയിലാണ് അപ്പം പിന്നെ ചെ ഇപ്പൊ അങ്ങനെ മുറ്റത്തക്കൊന്നും ഓല് കളിക്കാൻ വിടാ ത്തോണ്ടേ എന്തുണ്ടാവൂല ചളിയൊന്നും ഉണ്ടാവൂല വരുമ്പോ അപ്പം പിന്നെ ചെല് പ്പ വണെങ്കി ട്ട് അതാണെങ്കി ഈ ബനിയം ക്ലോത് ആയിട്ട് ഒണങ്ങി കിട്ടന്നെല്ല
ആഹ് ആഹ് ആഹ് ഉം ഉം ഉം പിന്നെ രാത്രിയൊക്കെ നമ്മള് ഫാന്റെ ചോട്ടില് കൊണ്ടുന്നിട്ടിടണം അപ്പൊ പിന്നെ ജലദോഷം അതും
ആഹ്അതെന്നെ അങ്ങെ അങ്ങനെ തന്നെ കാ ട്ടില് പിന്നെ ഫാൻ്റെ ചോട്ടിലെക്കെ ഇടല്ലേന്നെ ഹാൾളള് ഫാൻ ഇട്ട്ക്കാണ്ടെ അവിടെണ്ട് അയലെട്ടിക്കാണ്ട് എ രാത്രി കിടക്കുമ്പോ അവിടെ ട്ടും രാവിലെ അത് കഴിച്ചിടാ ഒരു പണിയാണ്
മെഷീനിലിട്ടാലും വാണം ഒന്ന് കുറച്ചും കൂടി ഒണങ്ങ അല്ലെ കട്ടിയുള്ളള്ളതൊക്കെ ഒണങ്ങാൻ പ്രയാസാണ് വെയിലില്ലെങ്കി
ഉം ന്നട്ടെന്താ ചായ കുടിച്ചാനായോ
ചായ ഇവിടി ഇണ്ടാക്കിട്ടന്നെല്ല മക്കള് വരാനായി ആയി തുടങ്ങിന്ന് പറഞ്ഞാ നാലേ മുക്കാലിന് വരും ആ ഇന്ന് ഓല് ഇന്ന് ശനിയാഴ്ച്ച ഓലെ സ്കൂൾ ണ്ട്
ഏഹ് അഹ് ന്തേ
ആഹ് എന്തെ സി ബി എസ് ഇ ആയതോ ണ്ട് ആയിരിക്കും അത് എന്നുണ്ട്.
ഏഹ് അത് ശരി.
ആഹ് ആഹ്.
പിന്നെ ഇവിടെ ഒക്കെ ലീവാണ് കഴിഞ്ഞ ശനിയാഴ്ച്ച ഇണ്ടായേ നി ആ മുഹറം പത്ത്. ത്തിന്റെ ലീവിന്റെ അന്നെ അന്ന് ക്ലാസ് എടുത്തിട്ട്,
പകരെടുത്തത് പകരെടുക്കണന്ന് കുട്ടികളന്നെ അങ്ങനെ പോവന്നല്ല.
ആഹ്.
ഇജ്ജ് നല്ല കു കുട്ട്യോൾ കുറവെയ്ക്കാരം ന്ന
ആഹ് മക്കള് പിന്നെ അങ്ങനെ സ് സ്കൂള് ലീവ് ആക്കൂല മദ്രസ് സ്കൂളൊന്നും അങ്ങനട്ട് വീട്ടിലിണ്ടെങ്കി ലീവാക്കൊന്നുല്ല അങ്ങനെ പോവൊ ചെയ്യും.
ഉം ഉം ഉം ഉം.
സുഖംണ്ടെങ്കി പോവാതെക്കാന്നല്ലാതെ. എനിക്കിഷ്ടല്ല ഞാന് ഓല് അറിം ഇവിടെ നിന്നാ പിന്നെ ആ സ്കൂള് വിടുവൊളം മ്മാന്റെ ത്ത് ന്ന് കേക്കണ്ടിരു ആയിലേറെ സ്കൂക്കോവല്ലേ അറി.
സ്കൂളാണെങ്കി സൗര്യംണ്ടാവും ന്ന റിം ല്ലേ
അഹ് പിന്നെ ഓല് വീട്ട്ന്ന് പഠിച്ചൂല്ല വെറുതെ ങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കാ മറ്റേ മാഷമ്മാര് എന്തേലും പറിം ആഹ് അയിന് തെര്ക്കൂടും.
അതാണ്.
അവിടെ പോയാ ഓര് പറയുന്നെങ്കിലും കേക്കാലോ
അവിടെ അവിടെ ഇരുന്നോളൊല്ലോ
ആഹ് അവിടെ ഇരുന്നോളും ചെയ്യും അവര് പഠിപ്പിച്ചിന് പഠിച്ചയ്യ അഹ് പെരീന്നായ പഠിച്ച് ലാ ങ്ങ ട്ട് ങ്ങട്ട് ഇങ്ങനെ
വ് ആഹ് എന്താറിയോ വീട്ടിലായാല് അടിയൂടും ചെയ്യും ഞമ്മളടുത്ത്ന്ന് ചീത്തയും കി കിട്ടും ചെലപ്പോ അടിയും കിട്ടും ഏ സ്കൂളായ പിന്നെ അയിന്റൊന്നു ഒരു ആവിശ്യല്ല.
ഉം പിന്നെ ആ ആൺകുട്ടിയല്ലേ ഓന് വീട്ടില് ഓൻ നിക്കന്നെല്ല ഓന് പോയി ഓന് ക്ലബ്ബ് ക്കെ ഒര്ക്കേലും പന്തളി ഏ അങ്ങനെങ്ങനെ നടന്ന് ആ സമയത് കഴിച്ചും ഇപ്പരാവും. പകലും പർഞ്ഞാതിരി കളിയന്നെല്ലേ?
ഫുട്ബോള് എന്റെ മകനൊക്കെ ഇന്നലെ മൂന്നരക്ക് എണീറ്റ്ക്കുണു മെസ്സിന്റെ കളിയാണ് പർഞ്ക്കാണ്ട്. അർജന്റീന ഫാനാണ്.
ആഹ് അങ്ങൻതന്നെ എൻ്റെ എൻ്റെർക് എൻ്റെ കുട്ടി അങ്ങൻതന്നെ ഓൻ പ്ലസ് ടുലാണ് ഓന്
ആഹ് ആഹ്.
പിന്നെ ഈ ശനിയും ഞായറും ലീവിന് ആളെ മൂത്ത മോന്റെ മൂത്താപ്പാന്റെ മോന്റെ കടയി മന്തി കടയ്ക്ക് പോഉം പണിക്ക് അപ്പൊ ഇന്നേ ന്നലെ പിന്നെ ഓനെ വിള്ച്ചീന് അവിടെ ആരോ ലീവാണ് ഇജ്ജ് വരുഒ ചോയ്ച്ച് അവിട്ന്ന് വന്നപ്പോ ഒ ഒരു മണി രണ്ട് മണിയാവും രാത്രി വെര്നെങ്കി അത് കഴിഞ്ഞാണ്ട് കൊറച്ചേരം ഫോൺമ്മെ കൾ വച്ച് പിന്നെ കളിയാണാ മയ കളിയാണാൻ പോവാണ് പിന്നെ എപ്പോളോ വന്ന് കടന്നതാവും.
ആഹ് ആ പിന്നെ രാവിലെ ആയിട്ടുണ്ടാവും എപ്പളാ? എന്താ അറിയോ ഇന്നത്തെ കളി ഏഴ് മണിയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ?
ഏഹ് എന്ന അയിന്റൊക്കെ മുന്നേ വന്ന് അയിന്റൊക്കെ മുന്നേ വന്നണ് ഓന് പിന്നെ ഞാന് ഒരു അ അഞ്ചര ഒക്കെ ആവുമ്പോ നീച്ചപ്പ അപ്പൊണ്ടാ ആ അവിടെ
ആഹ് അന്ന കളി കഴിഞ്ഞിട്ടില്ലട്ടോ ഇന്ന് രാവിലെക്കെ കളിയന്നെയാണ്. ഫ്ലോൽക്ക് എക്സ്ട്രാ ടൈം കൊടു ക്കാണ്ട് രണ്ടും സെമിലായതൊണ്ട് ഒപ്പയതൊണ്ട് എക്സ് ട്രടൈമ് കൊറേ കൊടുത്തക്കണു.
ഓന് പിന്നെ നീ ഇന്നും പോണം മാ അപ്പംപിന്നെ ഒർക്ക് കിട്ടില്ലായിരുതങ്ങാണ്ട് നേരത്തെ പോന്നതായികരം.
പോന്നതാവും.
എന്നത് കളിയും പണിം ശനിയ ഞായറും പണിക്കോവും
ആഹ് അ ഫുട്ബോൾ കഴിയണ വരെ ഇനി കുട്ടികൾക്ക് തന്നെരു പണിയാണ്.
ഉം വീട്ടിൽനിന്നാലും വറുതെ ഇങ്ങനെ ഫോൺമ്മെ ക അപ്പൊ പിന്നെ പോവുവാണെങ്കി പോയിക്കോട്ട ഓലാവശ്യത്തിന്.
അയിനെ ഇപ്പത്തെ കുട്ടികൾ അതിന് വേഗം പോവാൻ തുടങ്ങും എന്തെങ്കിലും ഒരു ഇതിനന് പോവുവയാണ് അവൾക്ക് വീട്ടില ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പോലല് പോവും
ഓല്ക്ക് ഫോണ് വാങ്ങണ്ടേ നമ്മൾ വാങ്ങിക്കൊടുക്കലല്ലോ ഫോണ് വാങ്ങണ്ടേ
ആഹ് ഫോണ് വാങ്ങണം ഏ ഒൽ ക്ക് ഓരോ ആവശ്യങ്ങളാണ്.
ആഹ് ഞമ്മള്പ്പോ ഞമ്മളറിയ പ്ലസ്ടു കഴിഞ്ഞോട്ടെ മറ്റേത് കിഞ്ഞോട്ട എന്നിട്ട് വാങ്ങി തരണ്ട് അറി - ന്നാല് പഠിക്കൂല അറിനക്കും ഒലാട് പോയി ഓലരരുട് സ്വന്തം പൈസട്ടിയാ ഓലങ്ങാട്ട് വാങ്ങുല്ലോ.
എന്റെ മകന അതേമാരി സ്കൂട്ടി വാങ്ങണം വാങ്ങണം ഫോണ് എന്റെ ഒരു പഴയ ഫോൺ പോ എന്റെറ ഓന്റടുത്ത്ണ്ട്ട്ടോ.
ആഹ്.
സ്കൂട്ടി എല്ലാ മക്കളെ എന്താ ഒപ്പുള്ളവർക്കും എല്ലാവർക്കും സ്കൂട്ടിയാണ് ഒക്കെ ഈ സെ- കാനന്റ് അയ്യായിരത്തിനും ആറായിരത്തിനും വാങ്ങിക്ക കൊടുത്തക്കാണ് വാപ്പാര്
ആഹ് ആഹ്
ഇപ്പൊ വണ്ടിക്കാച്ചോട കാരണമായിട്ട് എന്തപ്പോ കരുതിയാല അതിനൊട്ട് പണിയുണ്ടോ? അങ്ങെ പറഞ്ഞഞ് കൊണ്ട്ക്കും ഇപ്പൊ വാപ്പ ണ്ടങ്കിലോ പതിനെട്ട് എട്ടു വയസ്സ് ഇന്നാവുകവാണെിൽഞനക്ക് നാളെ തന്നെ പുതിയ ഒരു വണ്ടിയും ചാവി അന്റെ കഴിക്കാന് തരു ന്നറയും.. അവരെ പറഞ്ഞിട്ടരു കാര്യല്ലാറയുംങ്ങിട്ട്
റില പത്തിലോ?
എട്ടിലെത്തിട്ടുള്ളൂ അപ്പൊ പറയണേ അയിന് എത്ര വർഷം ഞാൻ കാത്തിരിക്കണം.
അതന്നെ
ആഹ്.
ഓന് പിന്നെവിടെ ഒരു പഴയ വണ്ടിണ്ട് ബുക്കും അ ലൈസൻസ് കിട്ടിയില്ല അയിനും. പേപ്പറൊന്നും ല്ല ന്നാലും അത് അങ്ങനെ കൊണ്ട് ഇതിലേക്കെ അങ്ങനെ കൊണ്ടടക്ക്
ഉം ഉം ഉം പേടിയണന്തറിയോ? നല്ലൊം പൈസ കട്ടണംപ്പൊ പിടിച്ചാല്. ഇവിടെ ഓന്റെ പണ്ടട്തന്നെ വണ്ടിണ്ട് പക്ഷേ ഈ മുറ്റത്തൂടി ഇങ്ങെ ചവിട്ടാൻ കൊടുക്കല്ലാതെ ഇപ്പൊ റോട്ടിക്ക് ബാഗ് കൊടുക്കൂല ഒറ്റക്ക് അതാണല്ല കൊഴപ്പം
ഓന് ഇങ്ങനെ പോവുമ്പോ പേടിയന്നെയാണ്
പേടിയാണ് എന്താറിയോ പിടിച്ചാല് കൊറഞ്ഞത് ഇരുപത്തയ്യായിരം ആണ് ഇപ്പൊ കെട്ടൽ ആ അവര് വണ്ടി വാങ്ങണ്ട പൈസ അങ്ങനങ്ങു പോകും
അതന്നെ ഓനിപ്പ പതിനേഴാ ഓന് ലൈസൻസ് കൊറച്ചും കൂടി കഴിഞ്ഞാലൊക്കെ കിട്ടുക്ക ചെയ്യവര് പ്ലസ് ടു എത്തില്ലേ ഒരു അഞ്ചാറ് മാസം കുടക്ക കഴിഞ്ഞാലക്ക വാണെങ്കി എടുക്കൂക്കെ ചെയ്യാം
അതന്നെ ലൈസൻസ് കിട്ടിയ നമുക്ക് പിന്ന സമാതാനൊണ്ട്
ആ ഒരു സമാതാനാ ഞാൻ പറഞ്ഞ് ആദ്യം പിന്നെ ഇനി വേഗം പൈസിണ്ടാക്കിങ്ങാണ്ട് പൈസ എടുത്ത് ത്ത ച്ചാദ്യ ലൈസൻസ് വാങ്ങിക്കണം എന്നിട്ട് പിന്ന പിന്നെ അയിനനുസരിച്ച് ആ വണ്ടി കൊടുത്തിട്ട് വേറെ നല്ലൊരു വണ്ടി വാങ്ങന്നറിയും ഞാന്
അതന്നെ ഉം അത്പറയും കുട്ടിയൾക്ക് വണ്ടിയും ഫോണും അത് രണ്ടു ആണ് ഇപ്പഴ്ത്തെ കുട്ടിയൾക്ക് ആവിശ്യം ഓലെ മെയിനാ ആവിശ്യം വേറൊന്നും വേണംന്നില്ല ന്റെ മകനങ്ങട് പറഞ്ഞാ ഇനീ കാറ്ററിങ്ങിനെങ്കിലും പോവാണ് എനിക്ക് പൈസൊരുക്കൂട്ടാലോ ആഹ്
പോണിപ്പാ ആ വെക്കേഷൻല് പോവലൊടങ്ങീക്ക്ണ് ഇപ്പോ എന്നാ പോയി പോയി ഫോണ് നല്ലൊരു ഫോണ് ഓൻ വാങ്ങി അത് അത് പണിക്കോ പിന്നെ കാറ്ററിങ്ങിനും അവന് ഇതിന് പോകലൊണ്ട് ഡെലിവെറി ക്ക് പോകും കാ അവിടുന്ന് അങ്ങന അങ്ങന പോയപ്പം വണ്ടി മേന്ന് ഫോണ് ചാടി ഓന്റെ വണ്ടീന്റെ ടയറന്നെ കേറി ഡിസ് പ്ലെം പോയി വാങ്ങിയ ഒരാഴ്ച ഉപയോയിച്ചട്ടില്ല അത് കഴിഞ്ഞു പിന്നെ ആ വെശമ്മാണ് ആഹ് അത് എന്നിട്ട് പിന്നെ അത് പോയി എന്നിട്ട് അത് നന്നാക്കണേങ്കി ഇനി കൊറേ പൈസേണം ഒരു ഫോൺ വാങ്ങണ പൈസാന്നും പർഞ്ഞ് ഇപ്പൊ വേറ ഒന്ന് പിന്നേം വാങ്ങീക്കണ് ഇപ്പൊ സെക്കനാഡിന്റെ ഒരു ഫോണായി ഫോണ് ഇണ്ടായി ചീലായിട്ട് ഇപ്പ ഇല്ലാതെക്ക
അതന്നെ ഇപ്പ എന്താറിയോ ഇ ഡിജിറ്റൽ യുഗാണ് ഫോണില്ലാതെട്ട് കഴിയൂല്ല നമ്മള് കുട്ടിയള് എടുക്കണ്ട കുട്ടികക്ക് കൊടുക്കണ്ടാന്നൊക്കെ പറയും
അതന്നെ
പക്ഷെ ഫോണില്ലാതെപ്പൊ ഒന്നും നടക്കൂലല്ലോ
ഫോണില്ലാതെ രണ്ടു ആണ് കൊണാണ് ദോഷ്
ആണ് ഹ് ഹ് രണ്ടു ആണ് എന്താറിയോ തീരെ ഇപ്പോഴ്ത്തെ ഈ ഡിജിറ്റൽ കുട്ടികളായതോണ്ട് നമ്മൾ തീരേ കൊടുക്കാതിരിക്കാനും കഴിയൂല അപ്പൊ അയിനാത്ത് തീരെ അന്തോ ഉണ്ടാവൂല ഒന്നുണ്ടാവൂല അല്ലാ പിന്ന വാമേത് കാമിതമായി കൊടുക്കാനും പറ്റൂല അപ്പളും കുടുങ്ങി അതാണ് രണ്ടും പറ്റാത്തൊരു സ്ഥിതിയ
ഉം
ഞമ്മളെവിടെങ്കിലും ഫോൺ വെച്ചിക്ക്ണോ നോക്കി നടക്കും മക്കള്
അതന്നെ അങ്ങന തന്നെയാണ് കുത്തിയൊക്ക കൊത്തി വെച്ചാലും കൂടി അയിമ്മ കളിയ
അതെ ലോക്കിട്ടിട്ടും കാര്യല്ല ഈ മക്കള് ലോക്കൊക്കെ കണ്ടുപിടിക്കൂല്ലോ
ആ ഇപ്പം മിയ അങ്ങനതന്നെ ആന്ന് പറയും മിക്കവാറും ഹ് ഹ് ഹ
ഹ് അതേടെ ഇപ്പം എന്ത് പറയും ഇപ്പ ഞമ്മള് ഫോണിപ്പ കയ്യീന്ന് വെക്ക് ക്കണന്നല്ലല്ലോ ആഹ് അതാണ് അതാണ് പിന്നിപ്പ ഞമ്മക്കോലെ പർ പറയാള്ളൊരു ഇതൂല്ലാര്ന്നു പക്ഷേ എന്തിപ്പേ എപ്പഴും കൊടുക്കാനും പറ്റൂല ഞങ്ങൾ
ഞമ്മളിപ്പോ ഓലറിഞ്ഞക്ക ഞങ്ങളറി ഞാൻ പറയും നിങ്ങള് കണ്ട് വേറൊരാക്ക് പിന്നെ ഓല ബ്ലോ കണ്ടും ക പൈസ ഇണ്ടാക്ക ഞ ഞമ്മടെ അമ്മക്ക് ഇണ്ടാക്കല്ലറി
അതാണ് ഉം ഒരു വെറുതെ സമയം കളിയണ് ഫുള് ഇൻസ്റ്റകാരാണ് ഇപ്പ ഫുള്ള് ഇൻസ്റ്റയാണ് വേറൊന്നുമില്ല
ഇൻസ്റ്റ ടെലിഗ്രാഎല്ലാതുണ്ട് ഉം വേറെന്താട്ട് ഉം ഉം
പിന്നെന്താ ചായയൊക്കെ റെഡിയ ആക്കിയോ എന്നയിക്കോട്ടെട്ടോ
പൊടി അടങ്ങി
ഇന്നാൾ ഓക്കെ ആഹ് ആഹ്